ഹലോ ഹലോ ഹലോ കേക്ക്‌ണുണ്ടാ കേൾക്കണില്ലിയെ
ഹലോ ഹലോ
ഹലോ ഹലോ കേക്കണില്ലേ നിങ്ങക്ക്
ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ടോ റേഞ്ച് ഹലോ കേൾക്കന്നില്ലേ ഇപ്പ-
റേഞ്ച് ഇണ്ടല്ലോ
ഞാ കേക്കുന്നുണ്ട് സു സു സു പറഞ്ഞ ഒച്ചയാണല്ലോ കേക്കണേ ഉം വേറെ ഗസ്റ്റ് എണ്ടായിരുന്നു
ച്ചേ എന്താണാവോ അറിയില്ല ഏയ്
ഉം ഗെസ്റ്റ് ഇണ്ടായിരുന്നു ഇപ്പൊ പോയതാണ് നിങ്ങടെ ഭർത്താവ് അക്ഷയ പോകാൻ വേണ്ടിട്ടേ അന്നതെ വീട് നമ്പറ് ശരിയാക്കാനേ അയിന എന്താ ഇല്ല വാപ്പാ ഇവിടത്തെ അമ്മൂശന്റെ കൂടെ- പോവാൻ വേണ്ടീട്ടേ വന്നതായിരുന്നു
ഏഹ ഏ എന്നിട്ട് ചായ ഒക്കെ കൊടുത്താ
ചായ കൊടുത്ത് ചായ കുടിച്ചു പോരുന്ന്
ഏഹ ഏഹ ചോറും കറിയൊക്കെ ആയൊ
ആ ചോറും കറിയൊക്കെ ആയികൊണ്ട് നില്ക്കുവാണ്
എന്താ കറി ഇനിയിപ്പ ചോറിന് വരുവോ
വരുവായിരിക്കും
എന്നിട്ട് എന്താ ഉണ്ടാക്കണ് ചിക്കൻ ഇണ്ടാ മീൻണ്ടാ
ചിക്കനും മീനും ഒന്നുമില്ല
ഏ
ഏ
പച്ചക്കറിടെ
ഉം ഈ നേരായാ എന്തിനാന്നാവോ കെ സീ ബി ക്കാർ കരണ്ട് ഇങ്ങനെ പോക്ക്ണേ
ഏഹ് ഇവിടെ ഒന്നും ആ പ്രശ്നയില്ല
ഉം
ഇവിടെയില്ലന്ന് അങ്ങത്തെ പ്രശ്നം പെട്ടെന്ന് വരോ
ആവു അറീല പോയ പോക്ക് കണ്ട് മയക്കാർ കൂടിയപോലെ ഉണ്ട് റ്റിങ്ങൾ ഓഫാക്കാണ്
ഏഹ് അത് എന്താ മല മലപ്രദേശം ആ അത്
ആഹ് മലപ്രദേശം
ആഹ്
ഇവ്ട്ന്ന് കൊറ്ച്ചൊള്ളൂ പാലൂർക്കൊട്ട കയ്ണ സ്ഥലം ഇവട്ന്ന്- ഏ ഒര് മറ്റേ ഇവിടെ എന്തോരു പാർക്ക്ണ്ട് അ-
ആഹ് നിങ്ങളെ വീട് എവിടെ അവിടെ അടുത്ത് തന്നെയാ
ഇവ്ടെ വളാഞ്ചേരി ഇവ്ടെ അടുത്തന്നെ വളാഞ്ചേരി ഇ വടക്കെ കൊളമ്പ് കൊള.. സ്ഥല്ത്ത് അങ്ങനെക്കെയിട്ട്
വളാഞ്ചേരിക്കൊപ്പറിയോ സ്ഥലം
കൊപ്പൊക്കെ എനിക്കറിയാം ഇവിടെ അടുത്ത് തന്നെയല്ലേ കൊപ്പം. ഇവിടെ അടുത്ത് തന്നെയാണല്ലോ ഇവിടുന്ന് കുറച്ചല്ലേ ഉള്ളൂ സ്കൂട്ട് വേണം പോവാന്. പെരിന്തൽമണ്ണ് റൂട്ട് കൂടെ പോവാം മറ്റേ വഴിക്കൂ ക്കാണ് പോവാം രണ്ട് വഴിക്കൂടെയും പോവാം എനിക്ക് രണ്ടും കൊഴപ്പം ഇല്ലാതെ തോന്നുന്നത്. കൊപ്പത്ത് കൊറെ കൂട്ടുകാരിയെത്തികളുണ്ട്. ഉം കൊറെ കൂ കൂട്ടുകാരികൾ വരേണ്ട് അവിടെ. എന്റെ കൂടെ ഹോസ്റ്റലിൽ പഠിച്ചവർ ബോർഡിങ്ങ് പഠിച്ചേ കൂട്ടുകാരികളും ഫ്രണ്ട്‌സിന്റെ ഒക്കെ വീട് അവിടെയാ.
നിങ്ങളെയെന്തിന് പഠിച്ചതാ?
ഞാൻ അറബി കോളേജിൽ പഠിച്ചിട്ടുണ്ട്.
ആഹ് ഹോസ്റ്റൽ ഒക്കെ പഠിച്ചതാവൂല്ലേ?
ഉം രണ്ട് കൊല്ലം
ആഹ്
ഒരു കൊല്ലത്തിനിടയ്ക്ക് ആലോചനകൾ ഇങ്ങനെ വന്നപ്പം കല്യാണം കഴിഞ്ഞു.
മുഴുവൻ ആക്കിയില്ല്യ.
ഉം മുഴുവൻ . കൊറോണ വന്ന് കൊറോണ വന്നാൽ പിന്നെ പോവാൻ പറ്റൂലല്ലോ. ഉം അന്ന് ഇപ്പൊ ഷൈലജ എക്സാം എഴുതിയോ, എക്സാമോ? ഉം അപ്പൊതന്നെ ഇത് ഉറപ്പിച്ചിട്ടില്ലേ പിന്നെ ഇപ്പൊ ഓരെ സമ്മതമല്ലാതെ പോവാൻ പറ്റില്ലല്ലോ. ഉം ഹലോ
ഏഹ്
പിന്നെ അവരെ സമ്മതമില്ലാതെ എക്സാം എഴുതിയോ, ഇല്ല്യാ.
അല്ല ഇവര് സമ്മതിച്ചില്ലേ പോവാനെ.
ഇവര് സമ്മതിക്കാനയൊന്നുമില്ല ഓരെ സമ്മതമില്ലാതെ പോവാൻ പറ്റില്ലല്ലോ കല്യാണം കഴിഞ്ഞന്ന്. നിക്കാഹ് കഴിഞ്ഞ അതെല്ലേ, രണ്ട് ദിവസയേണ്ട ഉം.
അല്ലെങ്കിൽ പിന്നെ കല്യാണം നിശ്ചയിക്കേണിൻ്റെ മുന്നേ തന്നെ പറയണം, ഇങ്ങനെ പഠിപ്പ് കഴിയണം. പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചാൽ മതിയെന്നൊക്കെ.
പക്ഷെ ഞാനേ ഹാപ്പി ആണ്.
ഏഹ് അന്നാ പിന്നെ കൊഴപ്പമില്ല. നമ്മക്ക് ജോലി വേണമെന്നൊന്നുമില്ല്യ ഞമ്മടെ ഭർത്താക്കന്മാര് നല്ല സൂപ്പറാണെങ്കിൽ.
ഉം സന്തോഷിപ്പിക്കണേ വാക്കാണെങ്കിൽ കൊഴപ്പമില്ല.
കൊഴപ്പമില്ല ഉം കണ്ടറിഞ്ഞ് ചെയ്യുന്നവർ ആവണം. നമ്മളാ ആഗ്രഹങ്ങളും. എന്നിട്ട് എങ്ങനെ നിങ്ങള് എല്ലാരും കൂടെ ഒരുമിച്ചാ?
തറവാടാണ്.
ഏഹ് കുട്ടികളൊക്കെ ഇല്ലേ.
ഉം കുട്ടികളൊക്കെ ഉണ്ട്.
ഉം കുട്ടികളൊക്കെ എന്താ ചെയ്യണ്.
ഒരാള് ഉം അങ്ങയാ ഒരു വയസ്സും മൂന്നര വയസ്സായിട്ടുള്ളൂ, ഒരാള് ഫോൺ കാണാണ് ഇപ്പൊ.
അയിന്റെ സൗണ്ട് ആവുലെ കേക്കണ് ഇന്റെ അതാ.
അതെ ഇവിടുന്ന് മാറാൻ പറ്റൂല. ഇവിടുന്ന് മാറിയ അപ്പൊ ഇവിടെ ഒന്നെങ്കിൽ നിലത്ത് മൂത്രമാക്കും അല്ലെങ്കിൽ ഇവിടെ തൂറും. ഏതെങ്കിലും ഒന്ന് അഞ്ചിന് എടങ്ങേറാവും ഉം. ആഹ്. ആഹ് അപ്പൊ അത് അയിനെട്ടല്ലേ ഇവിടുന്ന് ഈ ഈ .
ഏഹ് എന്നിട്ട് മൂത്രയ്ക്കുവോ?
തണുപ്പുയൊണ്ട് അവരെ പറഞ്ഞിട്ടും കാര്യയില്ല്യ, എന്താ തണുപ്പ്.
ഏ ആ തണുപ്പ് കൂടുതലാ
വെള്ളം കുടിയാണ് സയിച്ചാങ്‌ വെള്ളം കുടി
വള്ളങ്കുടി ആഹ് എ അതന്നെ എന്തേലും ചോറ് എന്തേലും തിന്നാന്ന്ണ്ടെങ്കി ഇല്ല ഇവിടെതന്നവസ്ഥ എന്തിന് ഇരുന്നാലും രണ്ട് ക്ലാസ് വെള്ളാട് കുടിച്ചീർക്കും
കുടിക്ണെ നല്ലതാണ് കുടിച്ചണ്ടാന്ന് പറയണ്ട ശരീരം പ്രവർത്തിക്കണെങ്കി വെള്ളം
പാണം
മ് ചോറ് ഒരു മൂന്നുരുളതി ചോറ് മൂന്നുരുള തിന്നും
ആഹ് വെള്ളം രണ്ട് മൂന്ന് ക്ലാസും ഉം എല്ലോട്ത്തും അങ്ങൻതന്നെ ചെർദിനാണ് ഇപ്പം മൂന്നര വയസ്സ് പറഞ്ഞേ
ആ ഒരാളുണ്ട് ഒരാള് പിന്നെ വയറ്റിന്റുള്ളിലാണ് വയറിന്റുള്ളിലാ ഏഴാമാസായി
ഏഹ് ആയല്ലോ ലേ
ഉം ആയി മളെ ആയി
നോർമല ഫസ്റ്റിത്തെ
സിസേറിയം
ആഹ് അപ്പൊ ഇതും ചെൽപ്പോ ചാൻസതന്നലെ
ഇത് വയർ എർങ്ങി പോന്ന കണ്ടിട്ടെ സി സെക്ഷൻ ആവാൻ വൈയില്ല അത്
പർഞ്ഞാ
ൻക്ക് തോന്ന
അത് ശരി അത് പെൺകുട്ടിയായ ഫസ്റ്റ്ത്തെ എന്താ
ഫസ്റ്റിത്തെ മോള് അത്‌ വലത്തോട്ടേന്ന് മൊയച്ചിട്ടേന്ന് നിന്നിന്നെ
ഏഹ് ആഹ് ഞാന്
ഞാന് ഞാന് എയില് അങ്ങനെ ആഹ് പറഞ്ഞോളി
ഞാന് ഏഴ് കഴിഞ്ഞോടുമ്പ പ്രസവിച്ച്
ആഹ് ഇങ്ങളെ വാഗ്യം
ഒലക്കെണ് കുട്ടി തൂക്കുല്ല
സിസേറിയനല്ലല്ലോ അതോണ്ടോ ഭാഗ്യം ന്ന് പർഞ്ഞെ
സിസേറിയനെയിരുന്നു പക്ഷെ സിസേറിയനല്ലേ സുഖം
ആരെർഞ് ശീ സിസേറിയന സുഖംന്ന് നീച്ചെടുക്കാനും കൂടി
അത് ശരിയാ
ചെയ് ചെയ്യുമ്പോ അങ്ങനെ തോന്നും പക്ഷെ കുറെ കാലം കഴിയുമ്പോ അട്ത്തെ ഗർഭിണി ആയിരിക്കുമ്പോ
അതാണ് ലെ പ്രശ്നം
അതാണ് കാലിന്റെ ഞരമ്പടക്ക നീര് നീര് തങ്ങിക്ക്ണ്ട് ദാണവസ്ഥ
പടച്ച തമ്പുരാനെ ഞാൻന്നട്ട്ങ്ങനെ എല്ലാരോടും പറയെ അതാ നല്ലത് അത് കഴിഞ്ഞ് കുട്ടിനെ കിട്ടുമ്പോ ആ സ്
ഇന്റെ ഇന്റെ ആ വേദന മറക്കും പറഞ്ഞയ്‌ ശരിയാണ് പക്ഷെ കണ്ണ്ന്ന് ങ്ങനെ വള്ളം വര്
ഞമ്മക്ക് ഒന്നിനും പറ്റൂല ഒരാഴ്ച
ഉം
പിന്നെ സ്റ്റിച്ച് ഊരലും ഞാനൊക്കെ വല്ലം കേതിട്ട്ക്കണ് കാരണം ഇവന് എൻ ഐ സിയിലാണ്
ഞാനേ ഞാന് ചിറിച്ചോണ്ട് പോയ ഞാനാണ് ഒന്നാലോയ് ഞങ്ങളു പോയി. പത്തേ ഞങ്ങളെ നമ്മള് സുബൈ സുബഹിനിസ്കാരം കഴിഞ്ഞിട്ട് ഞാന് പ്രാർത്ഥിച് രണ്ട് ജീവന് ഒരു കുഴപ്പല്യാതെ തിരിച്ചുതരണേന്ന് പറഞ്ഞിട്ടാ പോണത് പേടിച്ചു പൊള്ളേം കളി നിങ്ങള് കൊറേ സലാത്തും ചൊല്ലിയാണ് പോയതാണ് അതിൻ്റെ ഉള്ള്ക്ക് തിരിച്ചു വരുമ്പോ വീസിആറിലിട്ടിട്ട് ഞാൻ ചിറിച്ചാണ്ടാണ് വരണത് പോകുമ്പോ ചിറിച്ചിട്ട് തിരിച്ച് ഉം ഇന്കാ ഉള്ളിക്കുള്ള മരുന്ന് വെച്ചതാണ് ഭയങ്കര ബാത്റൂം പോലെ തന്നെ ഇതന്നല്ലോ അങ്ങോട്ട് ഈ പമ്പ് എളകി എളകിയിട്ട് ചോര കയ്യുമ്മേന്ന് നന്നായിട്ടാണ് പോയി ഒരു സിറിഞ്ച് കു ത്തിവച്ചിട്ടണ്ടാവൂല്ലല്ലേ കയ്യീ
ആഹ്
പോവാൻ മുട്ടി അങ്ങനൊരു താങ്ങാൻ കഴിയാഞ്ഞ് ആ ഡോസ് നമുക്കിപ്പളും മറക്കാമ്പറ്റില്ല അതിലിപ്പടു തേനും അങ്ങനത്തന്നയൊക്കെ തന്നെയാണ് വയറ് ക്ലീനാക്കിയിട്ടല്ലാതെ അവര് ചെയ്യൂല
ചെയ്യൂല എന്റെത് വയറൊന്ന് ക്ലീനാക് കിത്തി കേട്ടോ സിസേറിയൻ ചെയ്തപ്പോ എന്റതയിന് അർജന്റായിരുന്നു
ആഹ് ഇത് അർജന്റായ്ന്ന് ഇത് അതിനെകാട്ടി ഡെയിഞ്ചർ ആയീന്ന് പറയാ എങ്ങനായിതൊടിഞ്ഞ് ഉം തങ്ങനൊക്കെയായിട്ട്
ഒക്കെ ഓരോരോ പ്രശ്നങ്ങളാലേ
ഉം
ഉം ചെലോര് അയിന് വേണ്ടി ചെലോര് പറയ്ണകേക്കാ ഒന്നും അറിഞ്ഞില്ല പ പോവലും കഴിഞ്ഞ് വരലും കഴിഞ്ഞ് അങ്ങനെ കാണും ചെലോര് അതിനും വേണ്ടി ലേബർ റൂമിൽ ഒരു ദിവസൊക്കെ നി ക്കുവല്ലോ വേദന എടുത്തുംകാണ്ട് നേരത്തോട് നേരായാലും പ്രസവി ല്ല എന്നിട്ട് ലാസ്റ്റ് ഓപ്പറേഷനാ
ആഹ്
ഇന്റൊരു ഫ്രണ്ടിന് അങ്ങനെയ്ന്നു ഓളൊരു ഉച് ഉച്ചക്ക് ഒരു പന്ത്രണ്ട് മണിക്ക് കയറ്റിയിട്ട് പിറ്റേന്ന് പന്ത്രണ്ട് മണി ആയിട്ടോള് പ്രസവിച്ചിട്ടില്ല. അത് വരേ റേബ ലേബർ റൂമിലര്ന്നു ന്നെ ലാസ്റ്റൊരു രണ്ട് മണിയൊക്കെ ആയപ്പോ പറഞ്ഞ് ഇനി കാക്കാൻ പറ്റൂല പറഞ്ഞ്ങ്കാണ്ട് നേരെ ഓപ്പറേഷൻ ചെയ്ത് അപ്പ ഓള് പറയാ രണ്ടും ഞാൻ അറിഞ്ഞൂന്ന്
ഉം
രണ്ട് വേദനയും ഞാൻ അറിഞ്ഞു വരവ് ഞാനും ഓളും ഒപ്പപ്പേര്ന്നു ഓരോരോ ബഡ്ഡിലേര്ന്നു
ഇതിന്റെ അപ്പുറത്ത് കടക്കണ പെണ്ണിന്റെ ഭർത്താവിനെ ഒക്കെ ഉള്ളി കയറ്റിയിരുന്നു നമ്മള ഭർത്താവിനെ ഉള്ളിക്കയറ്റാൻ പറഞ്ഞിട്ട് പണ്ടങ്ങ
സമ്മയ്ച്ചില്ലാല്ലേ ഏഹ് ഇപ്പ അയിന് എല്ലോടത്തുംണ്ടല്ലോ അങ്ങനെക്കെ
ഉം
ഇപ്പൊ നമ്മള് കാണിക്കുമ്പോ തന്നെ ഓര് പറയും. അതെന്തെങ്ങക്ക് കുട്ടീനെ തരുന്ന വീഡിയോ വേണോ അങ്ങനൊക്കെ ചോയിക്കിണ്ട് ഇപ്പോ അയിനൊക്കെ കുൾ ഗവൺമെന്റിലങ്ങനെ ചോയിക്കിണില്ല പ്രൈവറ്റില് ഞാൻ ഫസ്റ്റ് പ്രൈവറ്റിലാ കാണിച്ചേ
ഏഹ്
അത് കഴിഞ്ഞേന്റെ ശേഷം ഇങ്ങനെ ഡേയിഞ്ചറായപ്പോ വേഗം ഓല് മെഡിക്കകോളേജ്ക്ക്‌ വിട്ട്
ഉം ഇതേ സംഗാതിയാന്ന്
റ്റും
ഭർത്താവിനെ കയറ്റൂല എന്തായാലും ആ സമയത്ത് അമ്മള ആ സമയത്ത് നമ്മൾ ഏറെ ആഗ്രഹിക്കുന്നത് ആ ഒരാളെആയിരിക്കും ശരിക്കറഞ്ഞാ
അതെന്താ
ആഹ്‌ ഞാനങ്ങനെ ആഗ്രഹിച്ചേ നേരെ തിരിച്ചെയ്ന്നു ഈ ഇന്റെ ഭർത്ത എന്നായിക്കോട്ടെ എന്നാ ശരി എന്നാ കട്ടാക്കിക്കോളി